ഹലോ ഹലോ
ഹലോ
എന്താ പണി
എങ്ങനെ
പണിയൊന്നുല്ല
ഉം പഠിച്ചാനൊന്നും ഇല്ലേ
പഠിച്ചാന് ആ ഇപ്പൊ ഉച്ചക്കല്ലേ വൈകുന്നേരം ആവട്ടെ
ഉം
ഉം ഉം എന്താ മഴണ്ടോ
ഏ
മഴ ഇണ്ടോ ചോയ്ച്ച
ഏ എല്ലാ വെയില അരച്ചില തുടങ്ങി
ഞാൻന്നെപ്പൊ വെയില് ഇങ്ങനെ ചെറുതായി വരണ്ട് അപ്പ തുണികളൊക്കെ ഇങ്ങനെ പുറത്തിടാറങ്ങേ വേണങ്കി ഞാൻ തുണികൾ ഇടുന്ന വരെ ഹലോ വിളിച്ചണ്ടേ കേട്ടോ ട്ടപ്പ ഒന്ന് മങ്ങി ഇപ്പത്തന്നെ എടുത്തിടേണ്ടി വരും
ഇ വെയിലറച്ചിന്റെ നല്ലോണം ഉം
ഞക്ക് മഴക്കാല വേർ വേനൽക്കാല ഇഷ്ടം
ഒരു രണ്ടു പഴപ്പല്ല വേനലായാലും നല്ല ചൂടുണ്ട് ഗതിയുടെക്കാരം മഴ ആയോണ്ട് ഗതിയുടെ കാരം
ഉം
പക്ഷെ എന്നാലും
മയോണ്ട് ഗതികേടാ നന്നാവന് തുണിയള് അടങ്ങാത്ത പ്രശ്നള്ളൂ അല്ലേ
ഉം പക്ഷെ മയാന്നെ നല്ലത് കാരണം ചൂടാണെങ്കിൽ ഭയങ്കര ഗതിയുടെ കാരം
ഉം
ഉം
എങ്ങനെ ചപ്പളിപളി ഇന്തൊക്കെ ഗെതികേട് മായക്കാലായല്ലേ തുണികലോണങ്ങുല്ലആകെ ചപ്പ്ളിയ ഒരു വൃത്തികേടായി തോന്നു
ഉം ജോ അങ്ങനത്തൊക്കെ ഉണ്ടാവല്ലോ പിന്നെന്താ ഇപ്പന്നില്ല
ഉക്ക് എപ്പളാ പോകല്ലേ
ഞാന് എട്ടേ മുക്കാലന് ബസ്രും
ലൈൻ ബസ് ആണോ സ്കൂൾ ബസ് ആണോ എട്ടേ മുക്കാലോ ശരി
ആ
സ്കൂള പ തുടങ്ങ
ഒമ്പത് മണി അമ്പക്ക
ബക്ഷ എണ്ട അങ്ങാട്ടണം ഉ ഇറെന്താ
വേറെന്തായ ശണല അക്ക ഇണ്ട് ഇവിടെ
ഉം ഉറങ്ങി ഉറങ്ങലേ ഉച്ചിക്ക് ഉറങ്ങലണ്ട്ോ സ്കൂളില്ലാത്ത ദിവസം
ആ ഉച്ചക്ക് രാവിലെയൊക്കെ ഉറക്കുന്നന്നെ കാരം
ആ
ഉം എ
പിന്നെ വേറെന്താ
വേറെ കൊഴപ്പൊന്നില്ല
മ
ഉ
എനിക്ക്ന്തല്ല മ കാലം മയാന്ന് പറന്നോന്ന വസ്ാല ജിയയൻല്ല
ആ
പണ്ടത്തെ ഒരുപാട് ഓർമ്മകൾ വരുന്നു അങ്ങനെ മഴുമ്പോ എന്തണോ നല്ല ഫുഡെ കെതുംന്നും ങ്ങനെ വീട്ടിലകത്തിരിക്കണം ന്നിട്ട് ഇങ്ങനെ വ ച്ച്മൂടി കെട്ന്നൊ
അതാണ് ക്ഷെ ക്ലാസ്ണ്ട് ക്ലാസ് ണ്ടെങ്കില് ആ ക്ലാസ് ണ്ടെങ്കിലും പോറ്ത്ത് ഒരാക്ക് ഭയങ്കര കെത്യേടാണേ
ആ
അപ്പളാണ് വെർക്ക
ഉം വിട്ടിനകത്തിരിക്കുമ്പോ കൊയ്പ്പല്ല മഴ ആസ്വദിക്കാ
ഉം ആ മയല്ല സുഖാണ്
ഉം
വെയിലായാലും തന്നെ പോറ്ത്ത്‌ക്കെറ് ങ്ങ്ണത് ബുദ്ധിമുട്ടാണ്
ആ
ഭയങ്കര ചൂടല്ലേ ഭയങ്കര ചൂടായിട്ടേ മഴയാവുമ്പ അങ്ങനെ വെയ്ലാവുമ്പോ അങ്ങനെ മഴയാവുമ്പ ഇങ്ങനെ
ആ
പിന്നെേറെ ന്തൊക്കെയാ
വേറെന്താ യ്പ്പൊന്നില്ല
ഉം ഓ ജൂണായി ജൂണ് കയ്യാനായിലെ എത്ര എള്പ്പം സ്കൂൾ തോറ്ന്ന്
സ്കൂൾ തോറ്ന്നു ഈ മാസം കഴ്യാനായി
നിയിപ്പോ കൊറ്ച്ചീസം കഴിബോ ക്രിസ്മസ് പരീക്ഷയാവും അല്ല ഓണ പരീക്ഷവും അത് കയ്ഞ്ഞ ഉടനെ ക്രിസ്മസ് പരിഷിം
ഉ ഓഗസ്റ്റിലും ഓൺ ഓൺലൈൻ ഓണ് ഓഗസ്റ്റിലും ണ് എക്സാം ആയി
ഉം
ഉം ഉം ആ ന്ന് അടുത്ത റായ്ച്ചാവും ഓരോ ദിവസം അങ്ങനെ പെട്ടന്ന് പോണ്
ആഴ്ചകൾ കഴിയ്ണ പോലെണ് മാസങ്ങൾ കഴിയ്ണ്
ആ
പിന്നെ
പിന്നെ ന്താ ഴപ്പോന്നില്ല ഉ ഉ
കഴിഞ്ഞല്ലോത്തെ ണ്ട് പിന്നെ പുതിയട്ത്തു
ഉം സ്കൂള്ന്ന് കിട്ടെകാരം
ഏ ഏ ല്ല
ഉം ഷോപ്പില് പോയി വാങ്ങണ്ടരുല്ലേ
ആ
പിന്നെ വേറെന്തക്കെ
ഉം
ഉം ഫുഡയ്ച്ചോ?
ആ കഴിച്ചു.
എന്താ കൂട്ടാന്? ആഹ ആഹ ആഹ അത് കൊറച്ചും ഒരു കൊറചീസം മുമ്പ് നല്ല വില കൂടിയില്ലേ മത്തിക്ക്?
കോശകല പറഞ്ഞണാ
ആഹ്
അപ്പൊ മത്തിടൈം ആണ് ഇഷ്ടംപോലെ മത്തിയാണല്ലോ. ആഹ അതായത് ഡോക്ടർമാരൊക്കെ എന്താ പറയാ. ആഴ്ചെൽ ഒരു നാല് മത്തിയെങ്കിലും കഴിക്കണം അത്രയും വിറ്റാമിനും മിനറൽസും ഒക്കെ ഉള്ള ഒരു അതുപോലെ ഒമേഗാത്രി അങ്ങനത്തെ കുറ ഗുണങ്ങളുള്ള മത്സ്യമാണ്െങ്ക ഏറ്റവും അധികം പോഷക ഗുണം ഉള്ളത് മത്തിയാ.
ഉം നല്ലതാണ്. പക്ഷെ ചെലോൽക്ക് പറ്റൂല.
ചേലോരെ വിചാരം മത്തി റഞ്ഞല്ലേ ഒരു മോശം മീനാണെന്നാണ്.
ആഹ്
അല്ല ശരിക്കും ഏറ്റവും നല്ലത് അതാണ്. പൊട്ടമാർക്ക് അറിയില്ല പക്ഷെ ആൾപ്പാടുള്ള വായ്പ എന്താ വച്ചാല് കുട്ടിയ കൊടുക്കാൻ പറ്റില്ലന്ന്. കാരണം നർച്ച ആരാണ്?
ആഹ് അതാണ് പ്രശ്നം.
അ്മ തിന്നന്നും കുട്ടൂല കയം മുള്ളള്ള കുട്ടിയെ കൊടുക്കാൻ കയൂല. അത് മാത്രേ ഉള്ളൂ മത്തിക്കുള്ള ആകപാട് നെഗറ്റീവ്. എല്ലാം കൊണ്ടും ടേസ്റ്റ് ആണെങ്കിലും മത്തി നല്ല ടേസ്റ്റ്ല്ലോ നല്ല രീതി നല്ലോണം കുരുമുളകട്ട പൊരിച്ചെടുത്തണ്ടല്ലോ ഏറ്റവും ടേസ്റ്റല്ല മീൻ മറ്റേ നമ്മള് വില കൂടിയ ആഹ് ഐക്കോറയും അങ്ങനത്തെ വില കൂടിയ മീണ്ടല്ലോ അതിനെക്കാട്ടിലൊക്കെ നല്ലതീ മത്തിയാ. ടേസ്റ്റിന്റെ കാര്യത്തിൽ വലന്റെ കാര്യത്തിലും.
ഉം അത് പൊരിച്ച നല്ല ടേസ്റ്റാണല്ലോ.
ആ ചെല ആൾകല് കാണാ മത്തിയോ അയ് മത്തിയോ അയ് മത്തിയോ എന്നൊക്കെ പറീൺ.
ഉം
ശെരിക്ക് അങ്ങനെല്ല അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് പോഷകുണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പൈസന്റെ കാര്യത്തിലാണെങ്കിലും മത്തി അടി
മത്യേണ്
അതേപോലെ തന്നെ വത്തലും കൊയ്
ആഹ വത്തല് ആതോ കൊഴപ്പില്ലല്ലേ?
നല്ല നല്ല ഹെൽത്തി ആയിട്ട ചെറിയ മീനുകളൊക്കെ നല്ല മീൻ തന്നെയാണ്. പിന്നെ കൂട്ടത്തില് അയില്ലാണ്. ഇവരെ കൂട്ടത്തിൽ കുറച്ച് മോശമായിട്ടുള്ള അതായത് പുണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അ ന്നാല്
പക്ഷെ അയ്ല നല്ല ടേസ്റ്റ്ണ്ട്ല്ലേ ഉം
ഐലിനെ കാട്ടലു നല്ലത് ഈ മത്തി മ പിന്നെ വേറെന്താ?
വേറെ ഞങ്ങക്ക് അല്ല വത്തല്.
ആ ഞങ്ങക്കും ആ മ മത്തി കറി വെച്ചീനു. പിന്നെ വത്തൽ പൊരിക്കയും ചെയ്തു.
ഞങ്ങക്ക് ത്തല് കറിച്ചക്ക്.
ആ തേങ്ങരച്ചാണോ അതോ തേങ്ങ അരക്കാതെ?
തേങ്ങർക്കാതെ.
ഉം അങ്ങനെ മുളക്കിട്ടക്ക കുറഞ്ഞ വെള്ളത്തില്?
ആ.
ആടന്റെമ്മേന ഉണ്ടാക്കിയത് ഉം. പിന്നെ വേറെ എന്തൊക്കെയാ?
വേറെന്താ
ഉം ഉം. എന്നാല് ഞാന് പിന്നെ വിളിക്കണ്ട്ട്ടോ. അപ്പൊ മത്തിയൊക്കെ നല്ലോണം കഴിച്ചോണ്ടിട്ടോ. നല്ലോണം കഴിക്ക. വയറല്ലാം മീന് തോനെ കഴിക്കണന്നൊന്നും നിർബന്ധല്ല. ഏ മത്തിയാണ് ഏറ്റവും നല്ല കേരളത്തിന്റെ ദേശീയ മത്സ്യമാണ് മത്തി. ഇന്ത്യന്റെതല്ല, ഇന്ത്യന്റെ കരിമീനാ. പിന്നെ വിളിക്കാട്ടാ. ഓക്കെ ഓക്കെ ശരി.